കേക്ക് ആ ഇണ്ട് ഇണ്ട് കേക്കണ്ട് എന്താ വിശേഷം
എന്തൊക്കെ വിശേഷ സുഖാണ് കൊഴപ്പൊന്നുമല്ല അങ്ങനെ പോണണ്ട് എന്താ അവിടെക്കെ മക്കളൊക്കെ സ്കൂള ക്ക് പോയാ
ഇന്ന് മക്ക ഒന്നും പോയിത്തില്ല ഞാനിന്ന പരി പോയിക്കായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇപ്പഴാ വന്ന് വിരുന്നൊയതാണ് നമ്മുക്ക് ഇപ്പോഴൊന്നും ലീവ് കിട്ടൂലല്ലോ സ്കൂൾ അങ്ങനെ പോയി സ്കൂ കളയാലോന്നുല്ല കൊറേ റേ ആയി ഒന്ന് പേരെക് പോയിട്ട് പ്പം പിന്നെ ന ന്റെ എളപ്പൊക്കെ അതാണ് അ അതാ ണ പിന്നെ എല്ലാരും വരയും ചെയ്തുക്കണോ താത്തി താത്തി അനിയത്തോക്കെ ഉണ്ടേനു അപ്പൊ പിന്നെ ഒന്നാമൻ ഉം എനിക്കന്നെ ഒന്നാവ എന്താ വച്ചാല് പന്റെ അനിയനിക്ക് തീരെ വയ്യ എളപ്പാക് തീരെ ആ സുഖമല്ല അപ്പൊ ഞാമ്മ ഒന്നും പോയിട്ടില്ല
ആ അപ്പൊ എന്താ പറ്റിക്കണം എന്താണ്
ആൾക്ക് എടുപ്പ വേദന ഇളകിയതാണ് ആ ഇപ്പ കൊ എന്താ നീക്കാനും ഒന്നിനും വയ്യ അപ്പ നമ്മള് പ്പാന്റെ അനിയനല്ലേ ഇപ്പൊന്നു പോവോ ആ ഇപ്പാ രന്നെല്ലേ അതും അപ്പൊ അങ്ങനെ പോയതാ
ഏ കാണപോ -
കണ്ടു ഹോസ്പിറ്റലിരുന്നു ഹോസ്പിറ്റലിന്ന് പിന്നെ കൊണ്ടന്ന് ഇപ്പൊ വീട്ടിലുണ്ട് അപ്പൊ കണ്ട് ഇന്നലെ ആളെരുത്തൊ ന്ന് പോയി സംസാരിക്കണേനൊന്നും കൊഴപ്പൊന്നുല്ല പക്ഷെ ആൾ പ റ്റ ക്ഷീണ ക്ഷീ ണിച്ചിട്ടൊക്കെ ആകതയ്ക്കുണു നീക്കാനൊന്നും തിരിയാനും അറിയാനൊന്നും വ യ്യ കടക്കെ ന്നെ അപ്പൊ ന മ്മക്കണെങ്കിപ്പോ പ്പെ നിക്കാണെങ്കി വാപ്പ ഇല്ല പെനിക്ക് പ്പോ ള്ളത് വാപ്പരായിട്ട് ള്ള ത് എളാപ്പാ രെ ന്നെ ണ് ആ ഓലുംപ്പമ്മളപ്പാ രെ ന്നെയല്ലേ അപ്പൊ പിന്നെ ആ ഉം ഉം എന്നിട്ട് ന്നെന്താ സ്പെഷ്യല് നോ മ്പറ ക്കാനൊക്കെ
പത്തിരി അനന്തേലും ഒക്കെയിട്ട് ഇണ്ടാക്കണം
ആ ആ
ഉം
എന്തൊക്കാ ഇവിടെ ഒന്ന് തീരുമാനിച്ചിട്ടില്ല അവരെപ്പ ഇപ്പൊ ന്താലും ഇവിടെ ആഹ് അതാണ് അപ്പൊ ഇവരിപ്പ വന്നി- പ്പണ്ട് അപ്പൊഞാ ള് പുറത്ത് പോ യ്ക്ക അപ്പൊ ഞാ ള് വന്നിട്ട് എന്താണോന്ന് പറയണ അതുമ്മ ക്ക് നോക്കാ വിചാരിച്ചിട്ടാ അതാ അങ്ങനൊക്കെ
ന്നിട്ടപെന്ന അൻറെ വീട്ട് ഇങ്ങളെ വീട്ട് അന്റെ വീട്ട് തന്നെല്ലേ നി -
അല്ല ഞാനിപ്പോ ന്റെ വീട്ടന്ന് പോന്നു തിരിച്ചു പോന്നു തിരിച്ചു പൊന്നീന് ആള് അല്ല ഞാൻ ഇന്നലെ പോയീന്ന് ണ് വന്നത് ഇപ്പ ആള് ജോലി സ്ഥലത്ത് ന്ന് വരുവെ അപ്പൊ ആഹ് അ അതേ അതേ അതാള് വരുമ്പളും ഇബടെ ആരും ഇല്ലെങ്കിൽ ഇപ്പന്നലെ ഞാൻ പോവുമ്പോ തന്നെ ചോയ്ച്ച് ആഹ് ആഹ് ആയ്ച്ചേലാ വെരാ. അപ്പൊ ഇന്നൽതന്നെ ഞാൻ പോവുമ്പൊൻ ഞാ എന്നൽ തന്നെ ഞാൻ പോവുമ്പന്നോടോയ്ച്ചു ഇഞ്ഞി ജ്ജ് ഇപ്പന്ന് പോയി ട്ട് ഞാനേ ഇച്ച് കുടീക്ക് വരൊന്നും വാണ്ടേന്ന്.
ആഹ് അപ്പ പിന്നെ അത് കതിയേടല്ലേ. പിന്നെ ഓൽക് നമ്മളില്ലാതെ വരുമ്പൊളും ഒരു ഗതികേടാണ് ആകെ ഒരീസം വരുമ്പോ
ആഹ് ഇമ്മീം വാപ്പിണ്ടെങ്കി പിന്നെ ആവാ അങ്ങട്ട് പോകും വിചാരിച്ചാ ആഹ് പക്ഷെ ഇതിപ്പം ഉം ഇത്പ്പ ഇമ്മിം വാപ്പി ഒന്നുല്ലലോ പിന്നെ അതുവല്ല ഇപ്പ ഞമ്മള് വേ റായോക്കുമ്പോ പിന്നെ എല്ലാര്ക്കും ഇപ്പ അവനാ ഓൻക്കൊരു പെരായി കയ്ഞാ പിന്നെ അവടെനിക്കാനെന്നല്ലേഷ്ട്ടണ്ടാവാ അങ്ങനെക്കെ
ക്കാനും തോന്നൂല്ല ങ്ങട്ടും
പിന്നെ ങ്ങനെ പോവാ നും തോന്നൂല. ന്ന്ട്ട് അങ്ങനൊക്കയ് കുടിര്ന്ന് എ ഏഴ് വർഷായി.
ഏഴ് വർഷം ആഹ് ഞ്പ്പന്ന് വന്നാലെന്നപോവ നാളെ മ
മറ്റെന്ന മറ്റെന്ന
മറ്റന്നാ അപ്പന്ന് ലീവല്ലേ?
ആഹ് ഇന്ന് രാവിലെ വന്നുക്കുണു ആള്.
ആഹ് ഇന്ന് രാവിലെ വന്നുക്കൂല്ലേ ഇന്നൽത്തെ കയ്ഞ്ഞ്ങ്ങാണ്ട്. ആഹ്
അപ്പ ഇന്നൽ തെന്നെ ഇന്നൽ ആ ഇന്നൽ തെന്നെ വെരോക്കെ ചെയ്യായ്ര്ന്നു അപ്പൊ ആള് ഇപ്പ പിന്നെ രണ്ട് നേരം ക്ലാസ്ണ്ട് അപ്പൊ രണ്ട് നേരം ക്ലാസ്ണ്ടായോണ്ട് പിന്നെ
ആഹ് ഇന്നല്ലെ രാത്രിം പകലാവുമ്പോ പിന്നൊരൊ
ആ ഉം അപ്പൊ കെത്യേടാണ് അപ്പൊ പിന്നെ ആള് ന്ന് പോന്ന്ക്ക്ണ്. ആഹ്
ഏഹ്
അങ്ങനെക്കെ പിന്നെ മക്കളൊക്കെ? ആഹ് അതാണ്. കുട്ട്യേള് സ്കൂക്ക് മൊടക്കലൊന്നുല്ല പക്ഷെ പിന്നെ ന്താച്ചാ ഞമ്മക്കൊന്ന് പോണം. ആഹ് ആഹ് ഓല്ക്കൊന്ന് കാണും വാണം പിന്നെ അത്വല്ല ഞമ്മള് എന്താ പോയി കഴിഞ്ഞാല് നമ്മളൊന്ന് നിക്കണം ഞാൻ എപ്പളും എന്താ ചെയ്യച്ചാ ഇവര് സ് സ്കൂൾക്കോയിട്ട് രാവിലെ പോയിട്ട് വൈകീട്ട് വെര്യാ ചെയ്യാ. ഇത് പ്പൊ ആഹ് ഇത്പ്പൊ കുട്ട്യേളും കൊറേ യായി പോയിട്ട് അപ്പമ്മാക്കൊന്ന് കാണണം ഒന്ന് കൊണ്ട്രേ കൊണ്ട്രേ ന്ന്ങ്ങനെ പറിംമ്മേ ആഹ് അപ്പൊക്കെ മ്മ ഇവ്ടെ വര്യാ പ്പാങ്ങൾന്റെ ഭാര്യ ഒറ്റക്കാെള്ളു പെരീലേ അപ്പ പിന്നെ മ്മാ ക്ക് ബ്ടെ വന്ന് നിക്കാന്ള്ള ഓപ്ഷനുംല്ല പിന്നെ ഓൾക്കാണേലും കു ട്ട്യോക്ക് മദ്റസ്സു സ്കൂളും ഒക്കെ അതോണ്ട് പിന്നെ ഓ ലെ മാ ഓളെ മാപ്പ്ളില്ലാ അനിയന് ഇന്റെ വ രണ്ടാമത്തെ ആങ്ങളെ ആരുംല്ല പെരേല് പ്പോല് രണ്ടാളും തന്നെള്ളു അപ്പോള് ഉം ആഹ് അതാണ് അപ്പൊ പിന്നെ ചെറ്യെ ചെറ്യെ കുട്ട്യേളു ആണ് ഓ ഓൾക്ക് ആഹ് ഇപ്പം രണ്ട്ലും മൂന്ന്ലും പഠിക്ക്ണ കുട്ട്യേളാ പ്പങ്ങനെ കുട്ട്യേളെട്ട്ട്ടും പോരാൻ പറ്റൂലലാേ ഉം ഉം ആഹ് അതാണ് ന്നട്ട് കുട്ട്യേളൊക്കെ പോയോ?
ആഹ് ഒക്കെ സ്കൂൾക്കൊയ്ക്ക്ണു ഇഞ്ഞ്പ്പാെക്കെ നാലു മണീ ക്കാവുമ്പങ്ങ് വെരും അപ്പ ഇഞ്ഞി വെര്മ്പ തന്നെ തൊടങ്ങും പോയാെ പോവെല്ല്യൊയ്ച്ച്ങ്ങാണ്ട് ഒക്കവ് സ് സ്കൂള്ല്ല മദ്രസ്സ്ല്ലാന്ന് കേക്കുമ്പാെ ഒക്കെത്ത്നും വി
ആഹ് ന്നട്ട്ങ്ങള് പോൺണ്ടോ?
നോക്കട്ടെ ഒന്നും തീര്മാൻച്ച്ട്ട്ല്ല ഈ ഒരീസ്ത്തിനായ്ട്ട് പോകുമ്പെഷ് ശനിയാഴ്ച അ അതാണേ.
ഒരു ദിവസത്തിനായിട്ട് പോകുമ്പ സത്യം പറഞ്ഞ തെരക്കാ പ്രാന്തൊക്കെ പുടിച്ചുപോം പിന്നെപ്പോ നമ്മള് പിന്നെപ്പ മദ്രസ്സാ സ്കൂളും ഒരുമിച്ച് ച്ചൊരു ലീവ് കിട്ടിയിട്ട് പോക്ക് നടക്കൂല്ല.
അതും നടക്കൂല്ലേ അതിപ്പോ ഈ ഇന്നത്തെ ലീവ് ഓലിക്ക് ന ശനിയാഴ്ച കിട്ട
അതാണ് ഇന്നത്തെ ലീവ് ശരിക്ക്‌ ശനിയാഴ്ച കിട്ടുകാണെങ്കിൽ
ആ നല്ലൊരു കാര്യല്ലേ നമ്മ സ്കൂളും പോവൂല. ഇതിപ്പോ ഇന്ന് ലീവൊള്ളതും ഇല്ലാത്തതും കണക്
അതെ അപ്പൊ ഉം ഇന്നിപ്പോ അതന്നെ നമ്മളെ സൗകര്യത്തിന് സമസ്തയും കൂടി സമ്മയിച്ചണ്ടേ?
വിട്ടിഡാലി പിന്നെന്തറിയാം ഇപ്പൊ ചെലോടത്തൊക്കെഡാ ആറാഴ്ച മാ ഇത്രം എന്താ ഈ വെള്ളിയാഴ്ച മദ്രസ് എടുത്തുംങ്ങണ്ട് ഞായറാഴ്ച ലീവ് വരുന്നുണ്ട്.
തീർച്ചയായിട്ടും അത് പലോടത്തും ഒണ്ട്.
ഉണ്ട് അങ്ങനാകുമ്പ സുഖാണ് ന്നാല് പിന്നെന്താറിയോ ശനിയാഴ്ചയകത്ത് മദ്രസ് കഴിഞ്ഞിട്ട് വിരുന്ന് പോണൂല്ലോ ക്ക്‌ പിന്നെ പോയി കഴിഞ്ഞാല് ഞായറാഴ്ചത്തെ എന്താ അത് പോയിങ്കണ്ട് പിന്നെ തിങ്കളാഴ്ചക്കക്കെ വന്നാ മതി. പിന്നെ ഞാറാഴ്ച്ചന്തിക്കൊക്കെ അങ്ങനാകുമ്പോഴൊരു സുഖാണേ.
ആ അതതന്നെ അപ്പൊ
ഭയങ്കര ഇത് നമ്മുക്ക് വെള്ളിയാഴ്ച ലീവുള്ളു അപ്പൊ അന്ന് രാവിലെ
ഉം ആ ഇത് വെള്ളിയാഴ്ച ലീവുംല്ല പിന്നെ ഞായറാഴ്ച മദ്രസ സ്കൂളിനും ലീവില്ല. അന്ന് അന്ന അന്ന് മദ്രസ്സാ ഉം ഉം ഇപ്പ ഉം ഇവിടെ പിന്നെമ്മക്ക് അങ്ങനെ കിട്ടിട്ടും കാര്യല്ല ശനിയാഴ്ച്ച സ്കൂൾ ഉണ്ടാവും സെക്കൻ് സാറ്റർഡേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സ്കൂളാ
ഏഹ്
അല്ലെ ഇബിടെ സി ബി എസ് സ ഉണ്ട് സി ബി എസ് സ ണ്ട അങ്ങനെ ക്ലാസ്ണ്ട്
ഇണ്ടില്ല അങ്ങനെ ആയതൊണ്ട് ക്ലാസ് ഉണ്ടാവും അല്ലപ്പ ഇന്നലെ മോള് സ് കുമാർ സ്കോട്ട് വന്നു പറഞ്ഞു ശനിയാഴ്ച ചിലപ്പം വെച്ച് ക്ലാസ് ഉണ്ടാവുന്ന് പറയുന്നുണ്ട് അന്നപ്പോ അതാൻ ചോദിച്ചത് ക്ലാസ് ശനിയാഴ്ച ക്ലാസ് തുടങ്ങിയോ
ആ അപ്പൊ അതും കൂടി ഇങ്ങ തുടങ്ങിക്കഴിഞ്ഞാ അപ്പൊ ഞങ്ങള്ൾങ്ങനെ പറയും ടീച്ചർമാർക്കൊന്നും വിരുന്ന പോകോന്നും വേ
അതാണ് ഓല്ക്കും ഉണ്ടാവലൊ പൂതി നമ്മളെ പോലെ തന്നെല്ല പോലൊക്കെ
എന്താണ് അങ്ങനെ
ഓല്ക്കുന്നേ മതി ശനി ഞായർ ആയാ മതിന്നേക്കാര വീട്ടിലിരിക്കാന് ഓല്കൂ വീട്ടിലിരിക്കാൻ ഓല്കൂ ഇതേ പറ നമ്മൾ കോല് ഇട്ടോ ഇഞ് പോണതല്ലേ
അതാണ്
പിന്നെ വീട്ടിക്ക് എത്ത വീട്ടത്തത് പിന്നെ നേര വെളു ത സ്കൂൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒൾക് വീട് നേരക്കാണെങ്കിലും മോക്കാ ശനി ഞായർ ഒഴിവ് കിട്ടണതല്ലേ
ആ അതന്നെ ഞാൻ പറയാ എന്താപ്പോണ്ട് തീരുമാനം എടുക്കണ ആൾ കരിക്കന്നും കൂടി കുത്തിരിക്കാം ഓല്ക്കൊരു വിഷയം അല്ല മറ്റവർക്ക് ഒന്ന് പോണംന്ന് കരുതിയാൽ പോകാനും കൂടിയ പറ്റൂലല്ലോ അത് അറിഞ്ഞാൽ ഉം ആ അങ്ങനെ
അ ന്റെ വീട് ഇവിടെ തൊട്ടടുത്തട്ടോ രണ്ടാമത്തെ സ്റ്റോ താണ് ഇവിടത്തെന്നെ മദർ സ്കൂളൊക്കെ പോരാൻ സുഖണ് പക്ഷെ ആരും ഉണ്ടാവൂല്ല നമ്മുക്ക് വണ്ടി ഓട്ടാന് അറിയണങ്കി സുഖമാണ് ജ ഇവന്ന് ഞൻ പോകണംന്ന് കരുതിന് അപ്പൊ എന്റെ നാത്തുന് പോവുവാണ് ഓള് സ്കൂട്ടി ഒട്ടും അപ്പൊ ഓള് ഞൻങ്ങനെ പോകുമ്പോ ശനി ഞായരും എന്റെ കുട്ടീനെ രണ്ടാ സ്കൂൾക്ക് മദ്രസക് ഒള്ളാന് കൊണ്ടെനകലും കൊണ്ടേരലും
ആ
സുഖോന് നമുക്ക് രണ്ടീസം എക്സ്ട്രാ നിന്നാലു ഇപ്പ ഇന്ന് ഞാൻ അങ് പോയിക്കഴഞ്ഞാലും ശനിയാഴ്ച ഉള്ളും ഓലും ഓക്ക ലീവ് കട്ടണല്ലേ ഓലക്ക് പൊതുവേ ആ ഇങ്ങന മദ്രാസ എക്സാം ഹുസ്ബൻഡ് സിലബസുകാള്ളതാണ് പോ ശനി ഞായറും എന്നും സ്കൂളും ഇല്ല മദ്രാസൂല്ല അപ്പൊൽക്ക് പൊതുവേ പോ അ അങ്ങനെ പോകും ചെയ്യ പോലിപ്പൊന്ന് പോവുവാണ് ഓൽക്ക് എല്ലാ ശനിയും ഞായറും പോവാ അപ്പൊ അപ്പൊ ഒലോന്ന് പോകണ അപ്പ ഇച്ചന്ന് പോകാൻ പ പറ്റൂല്ല കാരണം നമ്മുക്ക് കൊണ്ടന്നാക്കാൻ ഈ കൊണ്ടന്നി ഇല്ലെങ്കി കതിയടക്കാരോ മദ്രാസ് കളിയൂല്ല കളിയൂല്ല അങ്ങനെ ഈ പതിനെട്ടാം തീയതി പരീക്ഷയും വന്നില്ലേ മദ്രസ എത്ര വേഗം എന്ന തോറാണത് മദ്രസ തോർന്നിട്ടില്ല അപ്പൊക്കെ പരീക്ഷ വന്ന തലക്കന്ന് അതാണ് അത ഇരു സ്കൂൾ
ആ പിന്നെ പിന്നെ ഇനി അത് ഏകദേശം കഴിഞ്ഞ് വരുമ്പോ പിന്നെ വീണ്ടും
വീണ്ടും പരീക്ഷ പരീക്ഷ അതന്നെയൊരു ഒഴിവില്ല കുട്ടികള് ന നമ്മൾ പ ആദ്യം കേ സ്ഥിര ഒരു കുട്ടികള കെ എതിണ്ടാവും മദ്ര വലിയതായെങ്കി കരുതണ്ടാവും പോലേ അന്നും ആ ഊസ്കൂളത്തെ പരീക്ഷ വീണ്ടും തുടങ്ങും പിന്നെ ഒരു ക്രിസ്മസ് ബൂട്ട് അങ്ങനെയൊക്കെ ആകുമ്പോ ഓണപ്പരിഷ ക്രിസ്മസ് പൂട്ടും അതൊക്കെ ആകുമ്പോഴും ഒരു പത്ത് ദിവസ അപ്പോ ഒരു ഒഴിവില്ലാലോ മദ്രാസ വൈബില അപ്പൊത അപ്പ അംന്നെ സ് സ്കൂൾ കൂട്ട പറുമ്പോ പുതദം എന്താ ഗ്രൂപ്പിലന്റെ കൂടാറിയാ നിക്ക് ലാസ്റ്റ്ക് അവധി എന്ത ലീവ് തരേണ്ട് മദ്രസ വീവ്ണ്ട് ഇപ്പോൾ ആരും കളയരുത്
ആഹ പക്ഷെ ഉ പക്ഷെ അപ്പൊ സ്കൂള് തുറക്ക കൊഞ്ചേ ജോ
അപ്പൊക്ക് സ്കോളർക്കാനു ആയി
എന്താ എന്ത ആാലും ചെറിയൊരു പടല് പൊട്ടക്കാണ് അറയാ
അതാണ്പ്പ ഇടൽ ചില്ലറ മെടലൊന്നും അല്ലങ്ങനെ ആയിക്കഞ്ഞ ഇത് നമുക്ക് കഴിച്ചിട്ട് തുപ്പാൻ വെചാറ മതി തിരിച്ചിടറക്കാൻ വചാരണം മരിക്കണ ഇത് അതണിപ്പോ ഉള്ള അവസ്ഥ ഒന്നും ഒഴിവാക്കാനും പറ്റൂലല്ലോ എല്ലാവിത നമ്മള സ്വന്തം നോക്കിട്ട് കാര്യല്ലോ അതണേ
എന്നട്ട് ആഹാ ശരി ശ ശരി
ആ